ആഹ് കേൾക്കും എന്തൊക്കെയാ നല്ല വിശേഷം അങ്ങനെ പോവ്ന്ന്
ആഹ് ഇവിടെ ഇവടെ നല്ല സുഖവായിട്ടിരിക്കുന്നു കൊഴപ്പില്ലാതെ പോകുന്നു ഇന്ന് മഴയുണ്ടാരുന്നോ
ഇന്ന് മഴില്ല ഇന്ന് മൂടികെട്ടിയൊരു കാലാവസ്ഥ ആയിരുന്നു എന്നാലും മഴ പെയ്തിട്ടില്ല
ആഹ് ആഹ് ഇന്നാ നല്ല വെയിലായിരുന്നിവിടെ
ത്തില്ല എന്ന മഴേല്ല മൂടിക്കെട്ടി ഇങ്ങനെ നിക്കാ മഴേന്റൊരു കാലാവസ്ഥ ഉം ആഹ്
ഇത് നല്ല വെയിലാരുന്നു
ആഹ്
എല്ലാ എല്ലാ തുണി ഒണങ്ങി എത്രൂസ്തയ മക്ക- മക്കടെയൊന്നും ഒണങ്ങുന്നേല്ല ഇ നിക്കർ ഐറ്റംസൊക്കെ
ആഹ് ആഹ്
ഭയങ്കരം ബുദ്ധിമുട്ടാരുന്നു അത് എല്ലാം ഒണങ്ങി കിട്ടി അതസമാധാനവായി അല്ലെങ്കിലൊരു മണം പോലെയൊക്കെ -
ആ അതെ ഒരു വെ ഒരു വെ എന്തോ ഒരു മ സ്മെല്ലാണ് അത് മടക്കിയൊക്കെ വെച്ചാല് ഉം ഉം ഇവിടെ ഇന്നലെ ഇന്നലെ ചെറിയൊരു വെയിലൊക്കെണ്ടായിരുന്നു നല്ല വെയ്ലില- ങ്കിലും പിന്നെ വൈകുന്നേരം നല്ല മഴ പെയ്തു നല്ല ഒരു തെളിഞ്ഞ തെളിഞ്ഞ അന്തരീഷായിരുന്നു പിന്നെ വൈകുന്നേരം ആയപോനല്ല മഴ പെയ്തു അഞ്ചുമണിയൊക്കെ ആയേ ശേഷം നല്ല മഴായിരുന്നു ഇന്നിപ്പോ മഴ ഇതു വരെ പെയ്തിട്ടില്ല പക്ഷെ വെയ്ലുല്ല ഒരു ഇങ്ങനെ മുടി കെട്ടിങ്ങനത്
ഇവടെ നല്ല വെയില് ഉം മഴ പെയ്തൊന്നില്ല നല്ല വെയ്ലും മൂടിയൊന്നുല്ല രാവിലെ ഏ ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറുതായിട്ടൊരു മഴ
ഉ ഉം അത് ശെരി ആ അത് ശരി
ഒത്തിരി പേരൊന്നുല്ല പിന്നെ പണിയെല്ലാം കഴിഞ്ഞോ
ആ പണി പണിയൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കാണ്ട് ഇവിടൊന്ന് ഒതുക്കാനും ക്ലീനാക്കാനും ഒക്കെ ഇണ്ട് പിന്നെ എവടെ ഫുഡ്‌ ഞാൻ കഴിച്ചു ഇനി മക്കള് ഒന്ന് ചെറുതായിട്ട് കൊടുക്കാന്ണ്ട് ഞാൻ നേരത്തെ കഴിക്കും പിന്നെ ഇനി രാത് ത്രി കെടക്കാൻ നേരത്ത് കൈകണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ആ മ കഴിക്കാറുണ്ട് കൂടുതലും ഇവടപ്പോ ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ സാധാരണ സ്കൂളൊക്കെ വിട്ട് വന്ന പിന്നെ ഈര് ഈ മകരപടിടെ ടൈമൊക്കെ ആവ്മ്പ നല്ല പോലെ ഭക്ഷണം കഴിക്കും ഇന്നിപ്പ സ്കൂളൊന്നും ഇല്ലാത്തതിനോട് പിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല ല്ല അല്ലെങ്കില് ഓള് പള്ളി ടൈമാവുബോ തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു മൊത്തം ക്ലീൻ ആക്കലും മൊത്തം കഴ്യറുണ്ട്
അത്ര നേരത്തെ കഴിയൂലെ
ആ ഞാന് പിന്നെ നേരത്തെ കൈയ് കെടക്കാൻ നേരത്ത് കൈകണ്ടല്ലോന്ന് വിചാരിക്കും പിന്നെ എന്നാ പിന്നെ അടുക്കള ക്ലീൻ ആക്ക്യായ്ഞ്ഞ വേഗം കെടക്കും ചെയും ട്ടോ കൂടുതലങ്ങനെ ഞാനൊരു ഒമ്പതര ഒൻപതെമുക്കാലൊക്കെ ആകുമ്പോ ഞാന് കെടന്ന കെടന്നുറച്ചാലേ ചെറിയ മോൻ അടുത് കെട ക്കുള്ളു ഒറങ്ങൂല അപ്പൊ പിന്നെ ഞാന് വേഗം ലൈറ്റാങ്കട്‌ ഓഫാക്കും എന്നാലേ അവനൊന്ന് ഒറ ങ്ങോള്ളൂ ആമ്പോ അപ്പൊ പിന്നെ പിന്നെ രാവിലെ മോക്ക് ആറ് മണിക്ക് മദ്രസണ്ട് അപ്പൊ നേരത്തെ എണീക്കും വേണം
ആ ഇവിടെ ആറുമണിക്ക് ആറരക്ക മദ്രസ തൊടങ്ങ്ന്നേ ആറ് മണിയാവ്മ്പം വിളിച്ചാലും അവള് ആറര പോവും
ഏ ഇവടെ ആറ് മണിക്ക് തൊടങ്ങും അപ്പ അതിന്റെ മുമ്പ് വരതൊക്കെ കഴിയും നമ്മള് അപ്പൊ നേരത്തെ എണീക്കാനല്ലോ അപ്പൊ ഏഴര വരെ
ആഹ് ഇത് എട്ട്മണി ആവുബോ എട്ട് മണി ആവു മ്പഴേ വിടത്തുള്ളൂ എട്ട് പത്താവും സ്കൂൾവിട്ട് വരുമ്പോ അല്ല മദ്രസ്സ വിട്ട്
ഏഹ്
പിന്നെ എട്ട് ഇരുപതിന് സ്കൂൾ ബസ്സും വരും അതോണ്ട് സമയല്ല രാവിലെ മക്കക്ക് ഇരിക്കാന്ള്ള സമയം പോലുംല്ല
ഉം ശെരി ശെരി
എല്ലാം വെറുതാ പക്ഷെങ്കിലും താമസിച്ചേള്ളൂ കെടക്കത്തുള്ളൂ അതോണ്ട് രാവിലെ വിളിച്ചാ വിളിച്ച വിളിച്ചാ എനിക്ക
ആ അത് ഞാന് പിന്നെ അവര് പറഞ്ഞു കുല്ലാതെ നമ്മുകൊറക്കം കിട്ടൂല അങ്ങനായതുകൊണ്ട് ഞാൻ വേഗം ലൈറ്റ് ഓഫാക്കാ അവര്ക്ക്‌ സ അവര് ലൈറ്റ് ഓഫാക്കാൻ സമ്മതികൂല ചെറിയ മോനൊക്കെ ലൈറ്റൊഫാക്കണ്ട ന്നാ ട്ടെ ഞാന് വേഗം ലൈറ്റങ്കട് ഓഫ് ആക്കും എന്നാലേ അവരൊന്ന് ഒറങ്ങുള്ളൂ ഇത് ഒന്നും കഴിയൂല അവര്തും കഴിയിൂല അമ്മളതും കഴിയൂല പിന്നെ മറ്റേ ലൈറ്റ് ആവും വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങട് ലേ ഞാനും കൂടി ഒറങ്ങീട്ട് ചെറുതും കൂടി ഒന്ന് ആ ഒന്ന് നിർ ത്തുള്ളൂ ഞാൻ ഒറങ്ങീന്ന് കണ്ടാ പിന്നെ അവര്
ഓ കണ്ണടചാണേലും കെടകൂല്ലേ
ആ ഞാൻ കണ്ണടച്ചാണ്ട് കെടക്കും ഒന്ന് ഒന്ന് സംസാരിച്ചാലും ഞാന് ചെറിയ മോനൊക്കെ ഇങ്ങനെ സംസാരിക്കും ഉമ്മ ഉമ്മ അപ്പൊ ഞാൻ മിണ്ടാതെ കെടക്കും അപ്പൊ പിന്നെ ഞാൻ മിണ്ടുന്നില്ല അയ്ന്റെ അയ്ന്റെടേല് ഞാൻ കൊറച്ച് നമ്മള് ഒറങ്ങി പോകല്ലോ ആ അപ്പൊ ഞാൻ മിണ്ട് ആ ആ് അപ്പം ഞാൻ മിണ്ട് ഞാൻ ആ ഞാൻ മിണ്ടുന്നില്ലന്ന് കണ്ടാ അവരുടെ അപരൂം
അവര് പോകും ആ അങ്ങനെരു ശീല ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കതിര്
ആ ആ അതന്നെ
ഉ അത എളുപ്പുണ്ട്
അതേ നേർകുൾ ആ ഒരു നേരനെ വെക്കുള്ളൂ പിന്നെ അതന്നെ ഉണ്ടാവും ഞമ്മള് രാത്രി വേണ്ട ചല്ല ഇങ്ങനെ ആലും ഉണ്ടാവോ നമ്മള ഇത്ര കുറച്ച് വെച്ചാലും ഉണ്ടാവില്ല ഉം ഉം നിങ്ങള് രണ്ട നേരം വേറെ വെക്കുവോ
ആ മൂന്ന് നേരവും
ഏ അത് ശരി
ഉം എല്ലാം ഫ്രഷ ആയിട്ടുള്ളത് വേണം
ആ ഫ്രഷ് നല്ലതാണ് നമുക്ക് ഇങ്ങനെ പണിയ ന്നോല്ലോ ചൂടടുക്ക കഴിക്കുമ്പോ ഒരു രസാണല്ലോ ഉം ആരോഗ്യത്തിന് നല്ലതാണ് വിഷാവുമ്പം വിഷാവുമ്പം
പക്ഷേ നമ്മുക്ക് അതിനനുസരിച്ച് ഒത്തിരി പണിയുണ്ട
ആ പണിയാണ് നമ്മുക്കൊരു നമ്മുക്കരു പണിയായിരിക്ക കൂള് പിന്നെ രാത്രി എന്താ ചോറോക്കെ വേറെ എന്തെങ്കിലും ചോറോണോ
ആ ദോശയും സാമ്പാറും ഉണ്ട് അത് ആ മക്കൾക്കെല്ലാം കൊടുത്തു ഇനി ചോറുണ്ട് മീൻ ഉണ്ടായിരുന്നുന്ന് മീൻകറിയും വാങ്ങി മീനും വാങ്ങി മീൻകറിയും വെച്ച് പൊരിച്ച് പിന്നെ ണ്ടായിരുന്നു കപ്പളങ്ങ താളിച്ച് ഉം അച്ചാറ് ഇതൊക്കെ ഉള്ളായിരുന്നു വല്ലിയ കറിയൊന്നും പറയാനില്ല
ഉം ഉം ഉം
കൂട്ടി ചോറും കൊണ്ട് വരാ അത്രത്തേക്ക് ഉ പിന്നെ ദോശയും സാമ്പാറുണ്ട്
ഉം ഉം ഉം ദോശയൊക്കെ ഇപ്പൊ വൈകുന്നേര ണ്ടാക്കുന്നതാ ആ ആ അത് ശെരി ഉ ഉ അത് ശെരി
സാമ്പാർ രാവില് ത്യാ ട്ടോ ആ മക്കൾക്ക് ഭയങ്കര ഇഷ്ട ദോശ ദിവസം മൂന്ന് നേരത്തിന് നാല് നേരം ദോശ തന്നെ കഴിച്ചോളും
ആ ആ ആ ആ ഇവരെങ്ങനെ രാവിലെ കടി നല്ല ഇഷ്ടാണ് ദോശയൊക്കെ രാവിലത്ത ഇത്ണ്ടായാല അത് വൈകുന്നേരം കൊടുത്ത നല്ല ഇഷ്ടമാണ് മക്കൾക്ക് ചിലപ്പോക്കെ ഞാൻ സ്കൂളിട്ട് വര സമയത്തൊക്കെ രാവിലത്ത ഇണ്ടയാൽ ചിലപ്പോ രാവിലെ അങ്ങനെ കണക്കക്കി ഉണ്ടാക്കൂല കുറച്ച അധികം ഉണ്ടാകും മ്മ അത് പിന്നെ അത് ഇഷ്ടാണ് ദോശയൊക്കെ വൈകുന്നേരയാലും രാവിലെ ആഹ ഉം ആഹ് ആഹ് ആഹ് ഇവിടെ പിന്നെ ചോറ സ്കൂളന്ന് ആഹ സ്കൂളിന് വാങ്ങുന്നതാണ്
സ്കൂളിന്ന് ഉണ്ട്
ആ സ്കൂളിലിണ്ട്
ഇവിടെ ഇവർക്ക് അതൊന്നുയില്ല ആ എന്താ സ്റ്റേറ്റ് സിലബസിലുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ പക്ഷെ എന്താ സി ബി എസ് സി ക്ക് ഇല്ല
ആ ആ ആ ഉ ഇത് ഗവൺമെന്റ് സ്കൂളാ ആണോ അവര് ഗവൺമെന്റ് സ്കൂളാണ് പോകുന്നത് അപ്പോ പിന്നെ അവിടെ
ആഴ്ചയിൽ ഒന്ന് ബിരിയാണിയെക്കെയല്ലേ
ആഹ് ഇണ്ടാവും ഇടക്കൊക്കെ ഇണ്ടാവും ഓരോ ഇതൊക്കെ ആയിട്ട് പിന്നെ പലേപണ്ടത്തെ പോലെ ഇപ്പൊ പല സാമ്പാറും മുട്ട കറി ഇങ്ങനെ പല ഇത് ഉണ്ടാവല്ലോ. പിന്നെ കൂട്ടാന എന്തെങ്കിലും കൊണ്ട് പോകട്ടോ. ആ കൂട്ടാന എന്തെങ്കിലും കൊണ്ടുപോ അവിടെക്ക കൂടുതലും പച്ചക്ക കറി ഉണ്ടാവും, അപ്പ പിന്നെ പച്ചക്കറി ഒന്ന നക്കൊരു താല്പരില്ല. ഓൾക്‌ എന്തെങ്കിലും ആ അതെ പച്ചക്കറി അടെ പച്ചകറി പയ വർഗ്ഗങ്ങളൊക്കെല്ലേ ഉണ്ടാവുക.
ആ അത് ശരിയ ചിക്കനോ മീനോ ന്നാ പിന്നെ എന്താ
തേങ്ങ പൊരിച്ചതോ സൊയാബിയം പൊരിച്ചതോ വെണ്ടക്ക പൊരിച്ചതോ അത്
ആ അത് ശരിയാ. ആ എഴുന്നേരം എല്ലാ മക്കൾക്കും തന്നെ ഒരു പൊരിച്ചത് വേണം. ഉ ഇ പൊരിച്ചെന്നണ്ടെങ്കിലോള്ളൂ മക്കൾക്കൊക്കെ ഇഷ്ടം.
ഉം അതെ.
ഉം അതൊക്കെ ഒരു ശീലമായി പോയി മക്കൾക്ക്. ഇവിടെ താ മക്കൾക്ക് ചോറിന്റെ കൂടെ കൊടുത്ത വിടുന്ന അങ്ങനെക്കെ എന്തെങ്കിലും പൊരിച്ചിട്ട കൊടുക്കുന്നെ. പിന്നെ എന്തെങ്കിലും ഉ പച്ചക്കറി എന്തെങ്കിലും വയ്ക്കും, അതിന്റെകത്ത്. അല്ലെങ്കിൽ എല്ലാം പൊരിച്ച തന്നെയണോന്നോർക്കും. കഴിക്കേല എന്തെടുക്കാൻ പറ്റും. മക്കക്ക് വേണ്ടാന്നാ പറയക.
ആ അതെ.
ഉം ചിക്കന്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല.
മം മം.
ചിക്കന്റെ ഐറ്റം എല്ലാം, ആ മീനാ വേണ്ടാത്തത് മീന രും കഴികേല അത
ഉ ഉ ആഹ അതെന്നെ ഇവിടൊക്കെ അങ്ങന മീ ഇവിടെക്കെ ബീഫ ആലും ചിക്കൻ ആഹ പൊഴമീനീല്ലേ ഇവിടെ കിട്ടുവ പൊയമീന കിട്ടോ?
ആ എന്താ ഈ നത്തോലില്ലേ?
ഏ എനിക്കറിയില്ലട്ടോ, നത്തോലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ആ ബത്തലാണോ
ആ ഒരു കുഞ്ഞു മീനാ. ഇവിടെ കൊഴുവേന്നാ പറയുന്നെ, ഒഴുവേന്നാ പറയുന്നെ.
നിങ്ങട്ട എന്താ പറയാന അറിയില്ല ചെമ്മീനാ അതോ എന്താണ്.
അല്ലല്ല. ചെമ്മീന ചെമ്മിൻ തന്ന പറയുന്നേ.
ആഹ അതെ ചെറിയ മീന് എന്നൊക്കെ പറയുമ്പോ ഒരു ബതുര്ന്ന പറഞ്ഞ സംഭവംണ്ട് ചെറുതൊന്ന് ചെറിയൊരു
ആ എന്താ പൊരിച്ച കഴിഞ്ഞാല് മുള്ളു ഉൾപ്പെടെ തിന്നാവുന്നൊരുമീൻ.
ആഹ ആഹ് അതായിരിക്കും ചിലപ്പോ ചെറിയൊരു മീൻ.
അ അതുകൊണ്ട് ആ മീൻ ഇഷ് ഇഷ്ട അതും ഇഷ്ടവാ ചെമ്മീന ഇഷ്ടമാണ്. മീനുകളിൽ അത് രണ്ട് മാത്രമേ കഴിക്കു. വേറെ ഒന്നും വേണ്ട. പിന്നെ ബീഫ ആണെങ്കിലും ബീഫ് വേവിച്ചിട്ട് എണ്ണേലിട്ട് ഉണക്കും
ആഹ വരട്ട അതന്നെ പിറ്റേനൊക്കെ തറ്റ ദിവസൊക്കെ ആവുമ്പോ നമ്മള് നല്ലോണം ചൂടാക്കി ചൂടാക്കി നല്ല പൊരി
ആഹ പിള്ളേർക്കൊക്കെ അങ്ങനത്തെയൊക്കെ ഇഷ്ടം. എന്താ പിന്നെ ചിക്കൻ ചിക്കൻ പൊരിച്ചത്. ചിക്കന്റെ ക അറിയൊന്നും വേണ്ട പൊരിച്ചതും മതി. ആ മറ്റേ ഇത് എന്താ സോയാബീൻ പൊരിച്ചതും കഴിക്കും, അത് പൊരി
ആ ആ അതന്നെ ഇവരെ സ്ഥിരമായിട്ട് അതന്നേണ് പേ കൊണ്ടോവാ.
മ് അതിഷ്ട്ടവാ പക്ഷെ അത് ചൂടോടു കൂട്യാ ഏറ്റവും നല്ലത് ല്ലേ
മ് ചൂടോട്കൂടി ആവുമ്പത് രസാണ്
ആ ചൂടാറി കൈഞ്ഞ് കയ്ഞ്ഞാകൊള്ളൂല അ എണ്ണലിട്ട് പൊരി ചല്ലേ കൊണ്ടുപോവുന്നേ അതോ മറ്റല്ലാതെ ഇങ്ങ പിന്നം റോസ്റ്റ് പോലാക്ക്യൊ
എണ്ണയിലിട്ട് പൊരിച്ചന്നെ എണ്ണങ്ങട്ട് കുടിക്കുല്ലോ അത്
ഓ എന്തെണ്ണയാ കുടിക്കുന്നേ ആ സാധനം ആ അത് തന്നെ അപ്പ ഞാന് അപ്പ വ ഇത് കഴിക്കുന്നതേ കൊള്ളൂല്ല എന്നാ തോന്ന്ന്നേ ആമാതിരി എണ്ണ ഈ സാനം കുടിക്കുന്നുണ്ടെന്ന്
മ് അതെ ഓക്കെ ന്നാല് പിന്നെ വിളിക്കട്ടോ